ആ ആ ആ അതൊക്കെ ആ അങ്ങനെ ഒക്കെ പോക്ണ്ട് പിന്നെ ൻ്റെ. ഇവിടെ ന്റെ ആ വീട്ടിലൊരു കുട്ടിക്ക് വെയ്യാതായിട്ട്.
ആഹ്-
ഞങ്ങൾ മൂന്ന് വർഷായി ഇങ്ങനെ അം - ഇപ്പോ ഓരോ സ്ഥലത്തക്ക് കൊണ്ടോയി പെട്ടൊന്നും. എന്തോ ഒര് ഇത് വന്നതാണ് കൊറേ കൊഴപ്പില്ല ഇപ്പെത്രായി ഏഹ്
ഇപ്പെത്രായി മോക്ക്
മോക്ക് ഇതറിഞ്ഞപ്പോ അവക്ക് പതിനഞ് സുഖ ഇല്ലാത്ത പതിനഞ്ച് വയസ്സായി തൊടങ്ങി. പിന്നെ തൊടങ്ങിയതാണ് ആഹ് ഇപ്പൊരു മൂന്ന് കൊല്ലായി ആദ്യൊന്നും കൊ അപ്പെന്താ പോ ഞങ്ങള് കൊറേ ആൾക്കാരടടുത്ത് പോയ് നോക്കി പോയി നോക്കീട്ടാ മാറണ്ട പിന്നെ ഹിന്ദുക്കളേട്ട് ഹിന്ദുക്ക അപ്പൊ ഓരോരുത്തരോരോന്ന് പറയാ അങ്ങനെ നമ്മൾ ഈ പണിക്കന്മാരെ എടുത്ത് പോയോക്കി അപ്പ അവിടുന്നക്കോ ഒന്ന് ഒരു മാസം പതിനഞ്ച് ദിവസൊക്കെ മാറും പിന്നേ ഇണ്ടാവും. പിന്നെയും പോയി നോക്കും പിന്നെയും മാറും പിന്നെയും ഇണ്ടാവും അങ്ങനായിട്ട് പിന്നെയും പലേ സ്ഥലത്ത് എത്തിയെത്തി അങ്ങനെ ഓരോ പിന്നെ ഒരു തങ്ങളേട്ടെത്തി പിന്നെ അവര് അവളവടിള്ളേര് മുജാദിങ്ങളാണ്
ആഹ്
ആഹ് ആഹ് അപ്പൊ അഹ് അവര് അവരിക്കത് പറ്റൂല്ലാ അങ്ങനെ അവര് ആശുപത്രീല് കൊണ്ടുപോവാനായിട്ട് അവിടെയും കൊണ്ടുപോയിട്ട് കി കുട്ടിക്ക് അവിടെ കൊണ്ടയിട്ടിട്ടും ഭേദില്ല ഒർക്കഗുളിക കൊടുത്തിട്ട് കുട്ടി ഒറങ്ങണില്ല പ ണം കഴിക്കണില്ല്യ അങ്ങനെ കെടന്ന് ഞങ്ങള് രണ്ട് ഭാഗം പൂട്ടീട്ടിരിക്കലേനി. മുന്നി ഒട്ടും തൊറക്കാൻ വയ്യ അഹ് ആഹ് അങ്ങനേം ഇണ്ട് പിന്നെ വാതില് തൊറന്നാ പൊറത്തേക്ക് പോവുക ഓടുവാ ഓ പിന്നിനി ആൾക്കാര്ത്ത് ആൾക്കാര് ആരേങ്കിലുവൊക്കെ കുറിച്ച് കുടിച്ചക്കോ അങ്ങനെ ഞങ്ങക്ക് കിട്ടോ അല്ലെങ്കിലും വ ഏതെങ്കിലും അറിയാത്ത വണ്ടിയിൽ കെട്ടിയോൻ അങ്ങട്ട് കൊണ്ടരും അങ്ങനൊക്കെ ആയി ആട്ട് കൊറേ ബുദ്ധിമുട്ട് അനുഭവിച്ച് അങ്ങനെ ഒരു തങ്ങളായിത്ത് ഞങ്ങടടുത്ത് താണവരുണ്ട് തങ്ങളേട്ത്ത്ക്ക് പോയി അവിടുന്ന് മാറി ഒരു കൊല്ലം മാറി സ്കൂക്ക് ഒരു ജൂലൈ കഴിഞ്ഞ ജൂലൈല് സ്കൂക്ക് പോക്ക് തുടങ്ങി ഈ ലാസ്റ്റ്ത്തെ പരീക്ഷന്റെ അന്ന് പിന്നെ തുടങ്ങി അങ്ങനെ സ്കൂൾക്ക് പോയി പരീക്ഷ എഴുതി വന്ന് എങ്ങനെ ക്കൊ ണ്ട് ആയി കിട്ടി അപ്പം പിന് തൊടക്കായ പ്പം പിന്നെ അത്രങ്ങട്ട് ഇത് ആയില്ല അങ്ങനെ പിന്നെ പെരുന്നാളും നോമ്പും പെരുന്നാളും ഒ അപ്പ പിന്നെ തെറ്റണ്ട എന്നിട്ട് പിന്നെയും ഹോസ്പിറ്റലിൽ പോ അവര് അറിഞ്ഞ് അങ്ങനെ അവരോടുള്ളവരോട് പറഞ്ഞപ്പോ പിന്നെ ഒര് ഹോസ്പിറ്റല്ക്ക് കൊണ്ടോയി അഡ്മിറ്റ് ആക്കി പത്തിരുപത് ദിവസം പോലെ വെർതേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഒരു മാറ്റോം പിറ്റന്ന് ഓടാ കുറെ ആൾക്കാര് പറഞ്ഞ് വീട് മാറി താമസിക്കാന് താമസിച്ച് യോക്കിയാല് അപ്പം വീർ മാറ് വീട് മാറണെന്നുണ്ട ഇപ്പ ഹോസ്പിറ്റലിൽ പോയിട്ട് മാറണ്ടാ ഹോസ്പിറ്റലി നിക്ക്ണ മാറി മാറി നിക്ക്ണാരിക്കന്നെ ഹോസ്പിറ്റല് ലും നിക്കണ്ടേ ഹോസ്പിറ്റല് നിന്നിട്ട് ഇതന്നെ വീട്ട് ന്ന് മാറി മാറന്നത് മാറുന്ന മാരിക്ക ന്നെ അതേമാരി തന്നെ ഓള് ഓട്ണ് ണ്ട് അങ്ങനെ അത് എന്നിട്ട് പിന്നെ ഹോസ്പിറ്റൽക്ക് ഞങ്ങൾ ഇവിടുന്ന് തന്നെ തങ്ങളടുത്ത്ക്ക് പോകും തങ്ങള് എന്തെങ്കിലും തരും അതയ്ട്ട് ഹോസ്പിറ്റല്ക്ക് പോകും അങ്ങന അവിടുന്ന് ഞങ്ങള പോണവര കണ്ടിട്ടുണ്ടന്നെണ്ടെങ്കില് അവരെ കൂടെ വരാം അവരെ കൂടെ വരാൻ ന്ന് നി ക്കും അപ്പം അങ്ങനെ പുറത്ത്നിന്നിട്ട് കുണ്ടന്ന സാനങ്ങളൊക്കെ കൊടുത്തയക്കും അങ്ങനൊക്കൊ ആയി് ക്കെ പിന്നെ ഹോസ്പിറ്റല്ന്ന് ഇങ്ങട്ടന്നെ കൊട്ന്ന് മാറ്ണ് ല്ല അങ്ങനെ കൊണ്ടന്നിട്ട് പിന്നേം തങ്ങളെ ചികിത്സ അങ്ങനെ ഇപ്പോഴും തങ്ങളെ ചികിത്സായിട്ട് ഇങ്ങനെ ഇരിക്ക്ണ് ണ്ട് ഓരോന്നും ചെയ്യാൻ തരും എന്നാലും ഇപ്പം നെയന്തി അത്രയ്ക്ക് ഓട്ടംന്തൊക്കെ അങ് മാറി ഒരു കൂട്ടിടണ ആഹ് അതൊക്കെ പിന്നെ ഞങ്ങളിപ്പോ കോട്ടക്കൽ അൽമാസ് കാണിച്ചിട്ട് അവ്ട്ന്ന് മരുന്ന് കുടി ന്നുണ്ട് ഇക്ക് ഇവിടെ ഈ തങ്ങളെ ടുത്ത് ന്ന് മാറ്റം വന്ന് കണ്ടപ്പോ മെരുന്ന് കുടിക്കുമ്പോ അതും ശരിയക്ണ്ട് മറ്റേത് മരുന്ന് കൊടുത്തക്കണച്ചിട്ട് മാറൂല ന്നിട്ട് തങ്ങല് പറയണ് പൈശാചിക പ്രശ്നങ്ങളാണ് പോക്ക് വരവിപെട്ടെതാണ് അപ്പോ ചിലര് ഒന്നും തുറന്ന് പറയില്ല മോലിയമാർ ചിലിയരൊന്നും തുറന്നറിയില്ല ആ ചിലിയർ കുറെേ സ്ഥലത്തേക്ക് പോയിട്ട് പലേതു പറഞ് റുഹാനി കൂടിയതാണ് സിഹ്ർണ്ട് പള്ളൻ്റെ ഉള്ളിൽ മരുന്ന്ണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു ആ ഇപ്പൊ ഇതാ ഈ ചികിത്സ ണ്ട് ഇപ്പൊ പറഞ്ഞൊരു മാറ്റണ്ട് കുട്ണില്ല കൊലായില് ഇങ്ങനെ പോയിരിക്കും സ്കൂൾക്ക് പോണം പറയൂ സ്കൂൾക്ക് പറഞ്ഞായ് ധൈര്യംല്ല സ്കൂളിൽനിന്ന് എവിടേക്ക് ങ്കിലും പോയിട്ടുണ്ടെലും പിന്നെ പെട്ടന്ന് ആഹ് അതന്നെ. പേടിയല്ലേ, ടീച്ചർമാര് ടീച്ചർമാര് വിളി നക്കുമ്പ പറയും ങ്ങളൊക്കെ മാറിട്ട് പറഞ്ഞച്ചാൽ മതി അപ്പ നമുക്ക് പഠിക്കാലുള്ളത് എഴുതാൻ ഉള്ളത് തൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രിന്റ് ഒക്കെ എടുത്തിട്ട് കാക്ക നിങ്ങൾ ഇതുഓണ്ട് ഒന്നും വേജാറാവണ്ട ഏ നല്ല പഠിക്ക്ണ കുട്ടിയാണ്.
ആഹ് ഈ സ്കൂൾക്ക് പോയിക്കൊണ്ടിരിക്കണടീൽ കൂടി നല്ലൊരു വഖ്ത് നിസ്കാരം ഒയുവാ അഞ്ചു വഖ്ത്ത് നിസ്കാരം അധുണ്ട് ളുഹ സുന്ന ളുഹനിസ്ക്കരിക്കും താഹജ്ജുദ്നിസ്കരിക്കും ആഹ് സ്കൂൾ ട്ട്ങ്ങിട്ട് വന്ന് ഇപ്പ അതൊന്നുംല്ല ആ ഇല്ല ഇല്ല ഇപ്പൊ വെയ്യാതൊണ്ട അങ്ങ ന്നുംല്ല നോമ്പില്ല നോമ്പൊക്കെ പകുതി നോറ്റിട്ടാ പകുതി നോ ലാസ്റ്റ് പിന്നെ മൻസസ് ആയി ആ മൻസസ് ആയതന്നെ പിന്നെ ഓൾക്ന്നുല്ല പിന്നെ അതോടാണ് തൊടങ്ങി അസുഖം തൊടങ്ങി ഇവ പിന്നെ ഈ മൻസസ് ആക്ണ സമയത്ത് ഓക്ക് ഒരു ഒരു ജാതിരു പ്രത്യേക ഒരു കഴിവ് ഭ്രാന്തിക്ക് ഒരു അങ്ങനെയൊക്ക ഒരു ഇത് കാട്ടലാണ് അതൊതും പറ്റുനില്ല. ചേലെ സമയത്ത് പറയും ഇന്ന അയിത്ത ആക്കാള്ളതാണല്ലേ ഇന്ന അയിത്താകാണല്ലേ ആഹ് അങ്ങനെ ഒക്കെ പറയ്പൾ നമുക്ക് മനസില്ലാം നമുക്ക് വിചാരിക്കും ചെയ്യും അങ്ങനത്തെക്ക ഓരോ വർത്താനം കേക്കുമ്പ പിന്നെ ഓളെ കണ്ണില് പലതും കാണുവലാ അതക്കണ ഇന്റെ എരുത്ക്ക് തേ വര്ന്ന് ഓരോ രൂപങ്ങളെ പേര് പറയും അവളെ ആ ഒരു ഒരു ഒരാളെ രൂപത കർത്തിട്ടുള്ള രൂപതാ ഒക്കെ പറയൂ പിന്നെ ഈ ആഹ് ആഹ് അതന്നെ ആവാനാണ് സാധ്യത പിന്നെ ഞങ്ങള് ഈ തങ്ങളര്ത്തുക്ക് പോയിട്ട് മാറന്റന്നെ മുന്നേ ഇവള എന്താ ചെയ്തിന്നത്അറിഞ്ഞിട്ടാ കൊറേ സ്ഥലത്ത്ക്കക്കേ പൊയ്ക്ക്ണ് ഇവൾഇങ്ങട്ട് ഒരു വൈകുന്നേരം ആയാല് ഇവൾക്ക്ള്ള പണി ഇബ്ൾണ്ടല്ലോ അമ്പലത്തില് ദേവികളുണ്ടാലോ സിമ്മിയിലൊക്കെ കണ്ടക്ക്ണ്ല്ലേ ദേവി നാരായണന്നൊക്കെ പറയാഞഞ്ഞ്കാണ്ട് അതേമാരി ഇങ്ങോട്ട് നിന്നിട്ടുണ്ടല്ലോ ചാടി കളിക്ക അമ്പലത്തിൽ പാട്ട് ഇട്ണ സമയത്ത് ദേവി നാരായണ ലക്ഷ്മി നാരായണന്ന് പറഞ്ഞുകാണ്ട് ഒറക്കന്നേ ഇങ്ങട്ട് പാടിയിട്ട് ഇങ്ങട്ടുണ്ടല്ലാ ആറ്റിങ്ങൾ ഡാൻസ് കളിക്കും പോലെ ഇങ്ങോട്ട് ഡാൻസ് കളിക്കും. നമ്മള് ആയത്ത്കുറിസ്സിക്കെ ഓതി തലേക്കെങ്ങട്ട് ഊതുമ്പോ അപ്പൊ ഒരു സമാധാനം ഉണ്ടാവും ആയത്ത്കുറിസ്സിക്കെ ഞങ്ങള് നല്ല പോലെ ഒർക്കനെ ആയതുകുറുസ്സി ഓതി കാണ്ട് ഖുർആൻ പറ്റൂല പറ്റൂല ഖുർആൻ എവിടെയെങ്കില ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത്‌ഒഴിവാക്കാൻ പറയ ഉറക്ക നമ്മള നമ്മള ബക്കറ സൂറത്തുണ്ടല്ലോ അത് സെബ്ബിലിട്ടിട്ട് ഒറക്കനട് ഒന്നും പറ്റൂല അതൊക്കെ ഇട്ടിട്ടുണ്ടെ ഇങ്ങോട്ട് അത് ഓഫ് ആകാൻ പറയാ അപ്പൊ ന മൈലീന്റെ സമയത്ത് ഇട്ടാ നമുക്ക് ശൈത്താൻ മാരെ അതിൽന്നൊക്കെരു ആശ്വാസംണ്ടാവല്ലോ
ആഹ് ആഹ് അതെ
അങ്ങട്ട് അതൊക്കെ ഇടുമ്പോൾ അവൾക്കത് പറ്റൂല്ല എങ്ങനെ അങ്ങനത്തെ ഇതിനൊക്കെ ഈ തങ്ങളെ മാറ്റി ഇത് തന്നു പിന്നീ ഉണ്ടാവതപ്പ ത് എന്തക്ക ചെയണ നമ്മൾ ഓരോ സ്ഥലത്ത ഓരോന്ന് പറഞ്ഞ കേട്ട ണ്ടാവുള്ളൂ ഇതൊക്കെ ഒരുരനുഭവം വരുമ്പോ നമുക്ക് ഇതൊക്കെ എള്ള തന്നെയാണോന്ന് നമുക്ക് തോന്നുന്നു ഇതൊക്കെ പറുമ്പോൾ ചിലവർ വിശ്വസിക്കുല്ല അതൊക്കെ അന്ധവിശ്വാസം നിങ്ങള്തൊട്ടൽ കാണിച്ചോളി എല്ലാരും അതാ പറയല് അപ്പൊ ഇതണ്ട് പറഞ്ഞു കൊടുക്ക്പോ ആൾക്കാർക്ക് അതൊക്കെ ഇങ്ങൾ വെറുതാ പറയാവും എന്നറ അനുഭവിച്ചറിഞ്ഞോർക്ക് അല്ലെ ഇതിന്റെരു അവസ്ഥാ അറിയൊള്ളു
ആഹ്‌ അതെ അതെ
കുറേരാശ്വാസത്തിൽ നിൽക്കണ്ണ്ട് പുറത്തക്ക് പോകാത്തൊരുരാശ്വാസം ഇനൊക്ക പുറത്ത പോവാനുംല്ല ഒരു പരിപാടി ആഹ് ഒന്നിനും പറ്റൂല എത്ര പോര പിന്ന ഞാനൊക്കെ എന്ത് ചെയ്യ പിന്നെൻ്റെ കുടുംബത്തിലൊക്കെ എന്ത ചെയ്യാ അത്യാവശ്യ ഒഴവാക്കാൻ പറ്റാത്ത പരിപാടിയക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇതൊക്കെണ്ട ഇടുത്തെ കുടുംബത്തിലൽണ്ടെങ്കെ ഞാൻ പോകവും എൻ്റെ അമ്മയിമാക്കും അവള കുട്ടിൻ്റെ ഇമ്മാക്കും പോകാൻ പറ്റൂല്ല ഇീടി എന്റെ വീട്ടിൽ ഉണ്ടെങ്കില പിന്നെ അധികം പോവോള്ളൂ അത ഞമ്മൾ ഒരു പരിപാടിക്കും പോകില്ല അങ്ങ രണ്ട് ഭാഗം ഊട്ടിട്ടതന്നണ്ടെങ്കില്
പിന്നെ
പേരൻ്റെ ഉളളിൽ ഇറങ്ങാനും പറ്റുല്ല മാറ്റിറങ്ങാൻ പോ നിട്ടുണ്ടെങ്കിൽ നമ്മള ഒപ്പം കൂടും അപ്പൊ മ്മക്ക് പോകാൻ പറ്റൂല
ആഹ് അതെ എന്താ അപ്പം ചെയ്യണല്ലേ
ഉ ഡോക്ടറെ കാണിച്ചപ്പോ അൽമാസിയിൽ കാണിച്ചപ്പോ പറഞ്ഞു ഹോർമോണിന്റെ കുറവാണ് കുട്ടിക്ക് ഹോർമോൺ കുറഞ്ഞിട്ട് പെട്ടെന്ന് വരുമ്പോ അതും ആവൂല്ലാലോ ഹാ തന്ന ഹോർമോൺ ന്റെ ഒക്കെ
കാര്യായിട്ട് എന്തോ ആയിട്ടന്നെയാണ് അങ്ങനെ വരുന്നത്
ആഹ്‌ അതന്നാ അവർക്ക് അങ്ങനെ തോന്ന മ അവർ പറഞ്ഞത് ശരി തന്നാണ് അവർക്ക് അങ്ങനെ തോന്നുന്നു ഹോർമോൺ ന്റെ കുറവായിട്ടാ തോന്നുന്നത് അവർ അയന്ള്ള മരുന്നൊക്കെ കൊടുക്കണണ്ട് ആഹ്‌ അതും കൊടുക്കണണ്ട് ഇതും ഉണ്ട് അവരീനി ഇപ്പോൾ അവളെ ഇപ്പന്റോടെ ചികിത്സ ചെയ്യണം ഇടെല്ലാം ആക്കണം
ആഹ അവിടെ എത്ര കുട്ടികളാല്ലോ നാത്തൂന് എത്ര കുട്ടികളാ
അത് ഓൽ രണ്ട് കുട്ടികളാണ് ഒരു മോനും ഒരു മോളും മോളാണ് മൂത്തത് മോൻ എത്രയത് മോനീപ്പ എഴാം ക്ലാസ്സിൽ പഠിക്കണ് ഉ അ ശരി മോളിപ്പ പത്തില്ലേനീ മോള് ആഹ് ഇപ്പൊ രണ്ട് കൊല്ലത്തെ സ്കൂള് പോയില്ലേ മൂന്ന് കൊല്ലായി ഇപ്പ ആഹ ഇപ്പൊ പത്ത് കഴ്യേണ്ടിതാ ആഹ് കയ്യണ്ടിയത് ആണ് ലെ ഇപ്പൊ ഒൻമ്പ ക്ലാസ്സ്‌ ഇപ്രാവശ്യം ഇപ്പം ഒമ്പാം ക്ലാസ്സൊക്കെ ആയിട്ടുള്ളൂ സ്കൂളക്ക് പോക്ക തുടങ്ങിയിട്ടില്ല ഫസ്റ്റ് ഫസ്റ്റ് ഫസ്റ്റ് സ്കൂളിൽ തുറന്നന്ന് പോയി എന്നിട്ട് പിന്നെ സ്കൂളിന്ന പോകുന്ന ഒറ്റക്ക് പോന്നിട്ട് ഓളപ്പാന്റെ വീട്ടിക്ക് പൊയ്ക്കൻ അവിടെ അടുത്ത തന്നെയ കുറച്ച നടക്കാനള്ളു എന്നിട്ട് പിന്നെ അവിട്ന്ന് ഇങ്ങിട്ട് പോന്നീല്ല എന്നിട്ട് ആഹ് ആയിക്കോട്ടെ ആഹ് ആഹ് പിന്നെ അങ്ങനെക്കെ തന്നെ ഓരോ കാര്യങ്ങൾ അങ്ങനെക്കെ കഴിഞ്ഞു പോണ് നമുക്ക് എന്താ ചെയ്യാ ഓരോ ബുദ്ധിമുട്ട് വരുമ്പളേ ഇങ്ങനൊക്കെ തന്നെല്ല
അങ്ങനെല്ലേ
എ മോള് വന്നിലെ ആഹ് മക്കള് സ്കൂൾക്ക് പോയ പിന്നെ അതെ
അവ
ഉം എത്തിയാ സ്കൂൾ ട്ട് എത്തിയാ ഇനി ബഹളാവല്ലോ ഉം ആന്റി ആവുലെ ഉം
പി
സ്കൂൾട്ട് എത്തി ലെ ഏഹ് ചായ കൊടുക്കലും കുളീം നനിം ഒ കഴിഞ്ഞിട്ട് സമയല്ലല്ലോ ഇങ്ങനെ നേരം പോണത് അറിയൂല ആഹ് ന്നാ ആയിക്കോട്ടെ എന്നാ ശരി ന്നാല് ഫ്രീ ആവുമ്പോ വിളിക്കൊണ്ടി വിളിക്കാട്ടന്നാ ആഹ് ശരി